ഓഫാക്കണ ഹലോ
ഹലോ
സുഖാന്നാ
ഏ ഹലോ കേൾക്കാമോ
ആഹ് കേക്കാം കേക്കാം ഇപ്പൊ കേക്ക്ന്ന്. സുഖ സുഖാന്ന ആഹ സുഖ ആഹ സുഖായിട്ടിരിക്ക്ന്ന് ആ
ഫുഡൊക്കെ കഴിച്ചോ
പണിയുണ്ടായിര്ന്ന് അതൊക്കെ ചെയ്ത്
ആഹാരാം കഴിച്ചോ
കഴിച്ച് കഴിച്ച്
ആഹാരം രാവിലെ ഇടിയപ്പൊം ആ അ കഴിച്ച് ആ പിന്നെന്തൂണ്ട് വിശേ
ജോലിയൊക്കെ ഒത്ങ്ങിയൊ
അയ്യോ ഇന്നൊരു വേറൊരു ജോലി ഉണ്ടായിർന്ന് ഒരാൾ ഇത്തിരി പുളി തന്ന് ഞങ്ങളെരു ബന്ധുവെ
ആഹ ആഹാം ഹലോ കേക്കാമോ
ആ ആഹ് കേക്കാം കേക്കാം കേക്കാം ആഹ ഒരാളെ ഇത്തിരി പുളി തന്ന അങ്ങനെ അതിൻ്റെ പരിപാടിൽ ഇരുന്നേനീ ഞാൻ ആഹ് ഞ്ഞത്തികൂടെ അങ്ങോട്ട് മാറിക്കാം ആ കഴിഞ്ഞ് വൃത്തിയാക്കിയപ്പോഴാണ് മനസ്സിലായത് വെയിലില്ലെന്ന്
ആഹ ഹ ഹ
വെയില് രാവിലെ ഇല്ലാ എങ്കിലും ഞാൻ വേര നമ്മളെ വൃത്തിയാക്കിയൊക്കെ വരുമ്പോഴത്തേക്കും ആ ന്നെ വെയിലാവൂന്ന് കരുതി അത് ഇച്ചിരി ജോലിയാന് അകത്തെത്
ഓ രാവിലെ ചേച്ചിയ്ടെ മെസ്സേജ് കണ്ട് ഞാൻ വിളിച്ചായിര്ന്ന്. അപ്പൊ ചേച്ചി കോൾ എടുത്തില്ല.
ആ അന്നേരം ഞാൻ ഈ പൂളിക്കാ യിതിരുന്ന്ട്ടാ ട്ടാ പുളിയായിട്ട് ന് പുറത്തിരുന്നേത് ഞാൻ ആഹ ആഹ ആഹ പിന്നീടാ എനിക്ക് മനസിലായത് ആഹ ആഹ് ആഹ് രാവ്
മോളോ വണ്ടി ഏഴേ മുക്കാല ആവ് മ്പ അപ്പം വരും. അപ്പാ അട്ക്കള പണിയൊക്കെ അപ്പഴ ഒതുങ്ങും
ചോറ് കൊണ്ട് പോണമല്ലോ
ചോറു കൊണ്ടോവണം തൂ തൂത്തുവാരല് തുണികഴുവൽ അങ്ങനെയുള്ള പണികളെ ഉള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ ഇവിടെ പിന്നെ അവളെ വണ്ടി മുള വണ്ടി വരുമ്പ ഇ എട്ടേ മുക്കാലാവും പൊടിമോള പൊടിമോള പൊടിമോള വണ്ടി വരുമ്പോഴത്തേക്ക് എട്ടേ മുക്കാലാവും
കൊച്ച് മോളാ
ച്ചോള
ആഹാ വീട്ടിൽ ആരൊക്കെയുണ്ട്
ഞാനും മോളും മാത്രമേ ഉള്ളൂ ആഹ് മോളാ
ഓഹ് ആഹ ഉ ഉ
ആ മറ്റവരെ ബാക്കിയുള്ളവരൊക്കെ അങ് ദൂരെ ദൂരെ ജോലികളാ
ഓഹ് ഓഹ്
ജോലിയ ആയിട്ടൊക്കെയങ്ങ് പോയി അല്ല രണ്ട് ഏ മോളുണ്ട് ഒരു മോനും ഉണ്ട് മോനും ഒക്കെ ഉണ്ട് അവരൊക്കെ എങ്ങനെ ദൂര ജോലികളും അവരവരെ അയച്ചെടുത്തും അങ്ങനെയൊക്കെയള്ള കാര്യങ്ങളാ പിന്നെ ആഹ് ആ കൃഷിയൊക്കെ ഉണ്ടോ?
ഇല്ല ഇല്ല ഒന്നുമല്ല എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യ ഇല്ല
എനിക്കത് വല്യ ഇഷ്ടാ
ഉണ്ടാ വീട്ടില് കൃഷിയൊക്കെ ഉണ്ടാ
ആഹ് ഉണ്ട് ഒരു വിധവൊക്കെ ഉണ്ട്
ആഹാ അപ്പൊ പൊറുത്തുനൊന്നും വാങ്ങൂല്ലേ
ഒത്തിും അങ്ങനെയുള്ള അതൊന്നുമല്ല കുറച്ചൊക്കെ നമ്മള അത്യാവശ്യ കാര്യങ്ങളൊക്കെ മേടിക്ക അന്റെ ഇടക്ക് വേടിക്കാൻ കൊണ്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ.
അ ആഹ്
നമ്മളെ നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന ആകുമ്പോം പിള്ളേർക്ക് വല്യ മാർഗര്ല്ലല്ലോ
അത്പിന്നെ എത്ര ആണേലും കടേൽ ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ
ആഹ് അവർക്ക് ഫാസ്റ്റ്ഫൂഡിന്റെ ടേസ്റ്റ് കിട്ടത്തില്ല ജോലിയൊക്കെ കഴിഞ്ഞോ ഉച്ചക്കുള്ള ജോലിയൊക്കെ കഴിഞ്ഞോ
ഉച്ചകത്തേക്കൊന്നല്ല നീ ഞാൻ തൂത്തു വാരിക്കൊണ്ടിരിക്കുന്നു
ആഹ് ആഹ് ആഹ ആഹ
ഉം അവിടെ എല്ലാം ഒതുങ്ങിയോ മീനൊക്കെ കിട്ടിയോ
മീനൊക്കെ ഇന്നലെ വേടിച്ച് വെച്ചേക്ണ് വേടിച്ച് വെച്ചിരുന്നിട്ട് ചോറിന്റെ കൂടെ അതങ്ങ് കറിയാക്കും കറിയക്കിയ പിന്നെ ജോലിയാ അങ്ങ തീരും പിന്നെ ഇങ്ങനെയുള്ള ഈ പുറത്തോട്ടുള്ളത് തൂപ്പും മാരകവും നമ്മളിപ്പോ ഒരാളിനെ നിർത്തിയാല് അഞ്ഞൂറു ആയിരം ഒക്കെ കൊടുക്കുണം
ആഹ് നമ്മളവിടെ വൃത്തിയാക്കിയനു ആയിരത്തി ഇരുനൂറ്
ആ ആയിരത്തി ഇരുുന്നൂറൊക്കെ കൊടുക്കണം അന്നേരം പിന്നെ നമ്മളെത്ര ഇട്ട് വൃത്തിയാക്കിയാലും വൃത്തിയാവ തോന്നുല്ല അത് വേറെ
ഇപ്പൊ മഴ സീസണ കൂടെയല്ലേ അ പെട്ടെന്നു ഇത് കിളിക്കും
പെട്ടന്നങ്ങ് കിളിച്ച് കയറും, പെട്ടന്നങ്ങ് കിളിച്ച് കയറും നമ്മള ഒരറ്റത്തത്ത് നിന്ന് പുഴുതെല്ലാം വൃത്തിയാക്കി റെഡിയാക്കി നമ്മലുവിയാരിക്കും ആഹാ ഇത് ഇങ്ങനെ കടക്കട്ടെന്ന് ബഴത്തേക്കും രണ്ടു ദിവസം കഴിയുമ്പോ ദാ കെടക്ക്ന്ന് മഴ അരച് വീണ് അടുത്തത് ഇരച്ച റങ്ങി
ഓ മഴയായിരുന്നപ്പോ കൊറ്ച് സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ പോച്ച പെട്ടന്ന് കേറി ചൂടായിരുന്നെങ്കി അങേ അറ്റത്തെ ചൂടുവായിരുന്നു
ആ ആ പിന്നെ ഹേ പിന്നെ വേറെ മീൻ കറിയൊക്കെ വെച്ചാ
ഏത്
മീൻ കറിയൊക്കെ വെച്ചോ
ആ അതൊക്കെ രാവിലെ വന്നിന്നി
ആ മീനൊക്കെ തലേന്ന് മേടിച് വെച്ചേക്കോ
മീനൊക്കെ തലേന്ന് വാങ്ങിച് വെട്ടി വെച്ചേക്കും
ആ ആ ആ ആ ആ ഇവിടെയും അത് തന്നെ കിട്ടുവെങ്കി അങ്ങനെ തലേന്ന് വേടിച് വെട്ടി വെച്ചേക്കും ഇല്ലെങ്കിൽ ഇതിലേക്കൂടെ തന്നെ കൊണ്ടു പോവും മീത് ആ അന്നേരം അവരെന്നെ വേടിക്കും നല്ല കൊറെ പേര് വരുവെങ്കില് നമ്മക്ക് വിശ്വാസള്ള രണ്ട് മൂന്ന് പേരുണ്ട് അവരെ ന്നെ വേടിക്കത്തോള്ളൂ ആ അങ്ങനെയൊക്കെ ഇരിക്ന് പിന്നെ വേറെ എന്തോ ഉണ്ട് വിശേഷം
ഓ ഇവിടെ എന്താ വേറെ വിശേഷം ഇവിടെ ഇങ്ങനെ പോണ് അവിടത്തെ വിശേഷങ്ങൾ എന്താ
തുണിയൊക്കെ എങ്ങനെ ഒണങ്ങുന്നു പുള്ളാരുടെ യൂണിഫോമോ ക്കെ
താണ്ടെ കഴുകി ഇട്ടേക്കുന്നു കഴുകി ഇട്ടേക്കുന്നു വെളിയില്
ആ ആ അതിന്റെകൂടെ മഴ ഉം
ഉം മയങ്ങി കെടക്കുന്നു
മങ്ങി കെടക്കുന്ന യൂണിഫോം ഉണങ്ങണങ്കി ഇത്തിരി പാടുവാ
ഓ തന്നെ തന്നെ ചാക്ക് പോലത്തെ യൂണിഫോമാ
ചാക്ക് പോലുള്ള യൂണിഫോമ് അ ആ പിന്നെ വേറെ എന്ത്വാ കടകളിലൊക്കെ അങ്ങനെ തന്നെ പോ കടകളിലൊക്കെ തന്നെ സാധനം മേടിക്കാനൊക്കെ തന്നെ പോകുവാ ആരെങ്കിലും ഉണ്ടാ വേടിച്ചോ ണ്ടൊക്കെ തരാൻ
ഇല്ലല്ല തനിയ ഞാൻ പോവും ഞാനും ഉമ്മായും പിള്ളേരും ഒരുമിച്ച്
ആ ആ
ആ ആ
അ ആ എല്ലാം പോയി മേടിച്ചെങ്കിലേ പറ്റത്തോളൂല്ലേ
ആ പറ്റത്തോള്ളൂ പത്ത് മിനിറ്റ് ആയോന്ന് നോക്കിയെ ഫോണില്
ഏഴ് ഏ പതിമൂന്നായത് ഏഴ് പതിമൂന്
ആണല്ലേ വേറൊരു കോള് വന്നൊണ്ടിരിക്ണ്
വേറെ ഇതിന്റെകത് ഒരു കോള് വന്നോണ്ടിരിക്ന് പിന്നെ ആ സൗണ്ടാ ണാ എന്താ ഇതി കേൾക്കുന്നത് അത ആ സൗണ്ട് ആ ആ കടയിലൊക്കെ പോവാൻ തോന്നേ ദൂരം ഉണ്ടാ
ഇല്ല കൊറ്ച് ദൂരേ ഒള്ളൂ
ആ ഞങ്ങക്ക് കടയി പോണങ്കി ആ ഞങ്ങക്ക് കടയി പോണേങ്കി ഒരു ഒന്നര കിലോമീറ്റർ പിന്നെ ആ അട്ത് ത്ത് കൊച് ഇവെടെണ്ട് അത്യാവശ്യ സാനങ്ങളൊക്കെ നമ്മള് അവിടന്നങ്ങ് വെടിക്കും പിന്നെ ആ അത്യാവശ്യം സാനങ്ങളൊക്കെ വെടിക്കും പിന്നെ അങ്ങോട്ടൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോ ആശുപത്രിൽ പോയി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടന്നും മേടിച്ചോണ്ട് വരും അങ്ങനെയൊക്കെങ്ങ് അങേനേക്കെ അങ് പോന്നു പിന്നെ വേറെ എ എന്തോ വിശേഷം വേറെ എന്തോ
വേറെ വിശേഷമായിട്ടെന്തോ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകുന്നു
ആ മോളെ അങ്ങ് തന്നെ പഠിപ്പിക്ക്യോ അതോ ട്യൂഷന് വിടോ
തനിയെ പഠിപ്പിക്കും ട്യൂഷന് വിടത്തി വിട്ട്ട്ടില്ല ഇതുവരെ
എത്രാം ക്ലാസ്സിലായി
ഫസ്റ്റ് സ്റ്റാൻഡേർഡില്
ഫസ്റ്റ് സ്റ്റാൻഡേഡില് ആ അന്നേരം തന്നെ പഠിപ്പിക്കണം അന്നേരം നമ്മുക്കും അതിൻ്റെ കൂടെ അങ്ങ് ഇതിൻ്റെ പിറകെ പോയാ നമ്മുക്കും പഠിപ്പിച്ചെടുക്കാൻ പറ്റും ആ ട്യൂഷന് വിട്ടാ പിന്നെ ഇല്ലേ ആ ട്യൂഷന് വിട്ടാലും നമ്മള് എവിടെ വിട്ടാലും അവരവര് പഠിപ്പിക്കുന്ന കണക്കിനിരിക്കും
ഓ ഓ
അവരവരെ ആ വീട്ടിൽ വന്ന് നമ്മള് മാതാപിതാക്കൾ പഠിപ്പിക്കുന്നണൊക്കെ മുമ്പോട്ട് കേറി കേറി പോത്തോളു ഞാനും അങ്ങനെ തന്നാരുന്നു പിള്ളേരെയൊക്കെ ഞാൻ തന്നെയാണ് ഏഴു വരെ പഠിപ്പിച്ചെടുത്തത് ജോലിയൊന്നും ഇല്ലായിര്ന്ന് ഇത് തന്നായിരുന്നു ജോലി ജോലി ഇത് തന്നായിരുന്നു ആ പിള്ളരെയൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പറ്റി അതോ പിള്ളരൊക്കെ അങ്ങനെ ഡിഗ്രിക്കാരൊക്കായി പ്പൊ അവരെക്കെ കല്യാണം കഴിച്ച് അവരെ മക്കളിപ്പോ നാലിലായി മൂത്തോൾ ആ നാലാം ക്ലാസിലായി അന്നരത്തേക്കും ആ അന്നരത്തേക്കും അവരേം പഠിപ്പിക്കാൻ പറ്റുന്നു ആ അവരേം അവരെ അമ്മമ്മ പഠിപ്പിച്ചാൽ മതി അമ്മ പഠിപ്പിക്കുന്നതിനോട് വല്യ താല്പര്യല്ല
ആണല്ലേ ആ ആ
നമ്മുക്കാകുമ്പോ ഒരു ക്ഷമയുണ്ട് എനിക്കാ ആവുമ്പോഴേ ഒരു പലതവണ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ക്ഷമയുണ്ട് അവള അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ ഇല്ല അവക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൊച്ച് പഠിച്ചിരിക്കണം ഉം ദേഷ്യം വരും ഞാനാണെങ്കിൽ പതുക്കെ ഇരുന്ന് ഞാനും ണെങ്കിൽ പതുക്കെ ഇരുന്ന് എത്ര പ്രാവശ്യായാലും അവരെ കൊണ്ട് തെറ്റ് കൂടാതെ വായിപ്പിച്ച് ആ പിന്നെ ബൈഹാർട്ടാക്കാനൊക്കെ ശ്രമിക്കത്തൊള്ളൂ എഴുതിച്ച് അങ്ങനെയൊക്കെ വന്ന് പതുക്കെ പതുക്കെ പഠിപ്പിക്കും
ഉം പിന്നെ
പിന്നെ വേറെ ആ ആ എന്നാ ശെരിയെങ്കി പിന്നെ പിന്നെ വിളി ന്നാ ശെരിയെങ്കി പിന്നെ വിളിക്കാ
ആ ഓക്കെ
ആ ശെരി